ഹലോ ഹലോ കേൾ
ആ കേക്കുന്നുണ്ടോ
ആ ഗുഡ് മോർണിംഗ്
ഗുഡ് മോർണിംഗ് എന്താ അവിടുത്തെ വിശേഷം
എന്താണ് സുഖമാണ് ഇവിടെ നല്ല മഴയും ആ നല്ല മഴ വെള്ളം ഇങ്ങനെ നിക്കുന്നുണ്ട് ഉം ഉണ്ണികളും മദ്രസ്യ പോവാൻ നിക്ക നല്ല പറ്റാതെ നിക്കാണ്
ഇവിടെ തീരെ മഴ ഇല്ല ഞങ്ങളെ ഇല്ല ഇല്ല തീരെ ഇല്ലാ കാരണം തീരെ മഴയില്ല കുഞ്ഞ് വന്നാലും പാവം രാവിലെ വിളിച്ച എണീക്കൂല്ലേ മഴയല്ലാ പറഞ്ഞിട്ട് കാര്യമല്ല ആറരക്കുള്ള മന്ത്രസ ആറ് ഇരുപത് കഴിഞ്ഞിട്ടണീറ്റരിക്കുന്നത്
രിക്കുക പക്ഷെ നല്ല വെള്ളാണ് ഉപ്പ വണ്ടി സ്റ്റാർട്ട് ചെയ്യാ കൊണ്ട പോവാൻ
കുറ ദിവസമായി ഞങ്ങക്ക് നേരം മഴെ പെയ്തിട്ട് ഇനലെ ഉച്ചക്ക് കുറച്ച നേരം മഴ
ആ മോളേ മദ്രസ പോവൂവാണേ
അത് ശരി ആ ആ
അങ്ങനെ ഒലിച്ചിങ്ങെനെ വരും കാണാൻ നല്ല രസ പാൽ ചായ പോലെ മുറ്റത്ത് ആകെ ചെളി വെള്ളമ പക്ഷെ എന്താ കാര്യം ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മിറ്റത്തിറങ്ങിയിട്ട് നല്ല വഴുക്കലു ഉണ്ട് ഡെയിലി ഇങ്ങനെ മഴ
ആ ആ ഞങ്ങക്ക് ഇപ്പം ഞങ്ങക്ക് ഇവിടെ ചൂടാണ്
ഇല്ല ഞാന് മോന മദ്രസ വിട്ടിട്ട് ഇല്ല ആയിട്ടില്ല ആയിട്ടില്ല മോനെ മദ്രസ വി- വിട്ടിട്ടെ മദറസെ പോയന് ശേഷം പിന്നെ റെഡി ആക്കുള്ളു ആ- ഇപ്പൊ പോയിട്ടേയുള്ളൂ ഇപ്പൊ ചെറിയ മോനുണ്ട് അവന് ഇപ്പ ഉണന്നപ്പോ പ്പഴേ ആ അതെ ആ അതെ അതെ ഉം
കോട്ടി നിട്ട് വരണോട്ടാ വരുമ്പോ മോളുടെ ബാഗിലെ റെയിൻ കോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവള് എപ്പോഴും പറയും എനിക്ക് റെയിൽ കോട്ട് വേണ്ട ഉമ്മച്ചി എനിക്ക് ഏ കൊട തന്നാ മതി എന്നുള്ളത് പക്ഷെ അവർക്ക് സേഫ് റെയിൻകോട്ട ആണേ
ആഹ ഞാന് മദ്രാസേക്ക് വിടുമ്പോ
കാറ്റില് കൊട അങ്ങോട്ടും ഇങ്ങോട്ട് ആടി കഴിഞ്ഞാൽ ബേഗ് നനയും ഇധാവുമ്പ ബേഗ് സേഫാകും ബുക്കൊന്നും നനയില്ല കാലിന്റെ അടിഭാഗത്തക്ക് മാത്രേ ഉള്ളാറുള്ളൂ
മദ്രാസക്ക് വിടുമ്പം ഞാൻ റെയിൻകോട്ട്കൊടുത്തയക്കും സ്കൂളിക്ക് വിടുമ്പോ പിന്നെ ഇവിടെ അടുത്താണ്
ആ അതെ ഇത് ഒരു ദിവസം ആളെ കാണുന്നില്ല ലൈറ്റ് അപ്പ ഞാനിന്ക് പേടിയായി ടെൻഷൻ ആയി അപ്പൊ ഉപ്പാനെ വിളിച്ച മോൾ ഇറങ്ങിട്ടുണ്ടോ ചോദിച്ചപ്പോ മോള് ഇറങ്ങയിണ്ടല്ലോ മഴ കാരണം ഞ എവിടെന്ന് നിന്നാന്ന് അറിഞ്ഞൂടാ ഞവിടുന്ന് റോട്ടിഞങ്ങുടെ ആ റോ ട്ടിക്ക് ഇറങ്ങിയപ്പോ ഒരാളുണ്ട് ഈ പ്രായമായ ആൾക്കാര് വരില്ലേ അതുപോലെ ഭയങ്കര ക്യൂട്ടയി ണ്ട് കയ്യും വീഷിട്ട് കോട്ടിട്ടിട്ട് റെഡ് കോട്ട ഉള്ളതേ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പ സങ്കടായി സത്യത്തിൽ ഒറ്റക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച്ത് ദൂരണ്ട് മദ്രേസ്സയ്ക്ക് മോളൊറ്റക്ക് ഇങ്ങനെ നടന്നു വരുന്നതു കണ്ടപ്പോ നല്ല മഴയ ഇങ്ങനെഒറ്റക്ക് ആ മഴനെ തരണം ചെയ്തിട്ടാണ് മൂപ്പര് വരണേ നല്ല ലാവിഷായി
നല്ല മഴയാണിത് നല്ല കാ എത്ര സൗണ്ടിലായിരിക്കും ഒരു മൂന്നാല് ദിവസം മുന്നേ അവിടെ ഒന്ന് മഴ പെയ്തു അന്നും നല്ല ല്ല മഴ ഒന്ന് വോയിസ്‌ വിടാൻ പോലും ഫോണിൽ
ആ റേഞ്ചില്ല അകത്തിരിക്കുമ്പോ തീരെ റേഞ്ച് കിട്ടുന്നില്ല ഇവിടിം പൊറത്തറങ്ങണം
ഭയങ്കര സൗണ്ട് ഉള്ളിക്ക് വേറെ സൗണ്ട് എന്താന്ന് കഴി പാസ്റ്റിനു
ബ്രേക്ക്ഫാസ്റ്റിന് എന്താ തീരുമാനിച്ചിട്ടില്ല നമ്മടെ മീറ്റ്ന്റെ ഫ്ലോർടുത്ത് വെച്ചിട്ടുണ്ട് ഏ എന്താ സംഭവന്ന് അറിഞ്ഞൂടാ ഇന്നലെ ചപ്പാത്തിയ ഇന്നലെ ഞങ്ങക്ക് ചപ്പാത്തിയായിരുന്നു
ആഹ് ഞാൻ ചപ്പാത്തിയും മുട്ട റോസ്റ്റും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട്
ആ ഓക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം എല്ലാ ലേഡീസിന് ഭയങ്കര ക്കാണല്ലേ രാത്രി കിടക്കുമ്പോ എന്ദാണ്ടാക്കണം എന്നുള്ള ഒരു
കുട്ടികൾക്ക് ചിലത് ഇഷ്ടപ്പെടും ചിലത് ഇഷ്ടപ്പെടൂല്ല ഇനി ചെലപ്പോ പറയൂ
ർക്കാണെങ്കിലും താല്പര്യം ഉണ്ടാവൂല
ചെലപ്പോ ഇന്ന് പറയും അത് ഇഷ്ടപ്പെട്ടുന്ന് പറയും പിറ്റേത്തെ പ്രാവശ്യം അത്ണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാ പറി അതു ഇഷ്ടപ്പെട്ടില്ല എ പറഞ്ഞ
അല്ല ഈ ചപ്പാത്തി പത്തിരി ക്കെ പരത്തണ്ട പണി ഉണ്ടല്ലോ ചിലർക്കത് ഭയങ്കര എളുപ്പാണ് കേട്ടോ ചിലപ്പോ ചിലവർക്കത് ഭയങ്കര ഇസി പക്ഷെ നമുക്ക് ഈ തിരക്ക് കുറച്ച് ദിവസങ്ങളിൽ അത് പെട്ടെന്ന് ആയി കിട്ടില്ല എനിക്ക് തോന്ന നമ്മുടെ മലയാളി നമ്മുടെ മലയാളികൾക്ക് മാത്രം ഇങ്ങനെ ബ്രേക്ക് ഫാസ്റ്റ് നെ കുറിച്ചട്ടുള്ള ഒരു ഉൽക്കണ്ട വെച്ച് കിടന്നു ഉറങ്ങുന്നോലൊള്ളൂ ഫോറിൻ കൺട്രീസിൽ അങ്ങനത്തെ ടെൻഷനെ ഇല്ലല്ലോ അവര് നേരം വെളുക്ക ചിലപ്പോ വല്ല ബോയിൽ ചെയ്ത എഗ്ഗോ ഒരറ്റ പീസ് ബ്രെഡോ മതി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ ചിന്തിച്ച് ടൈയിമ് കളയൂണൊന്നും ഞാൻ കണ്ടിട്ടില്ല
ആഹ് ഇവിടെ ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അപ്പൊ കുട്ടികൾക്കാണെങ്കിലും ഇപ്പൊ ഇ മുട്ട റോസ്റ്റ് ഇണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നല്ല ഇഷ്ടപ്പെട്ട മ്മച്ചീ ന്ന് പറയും പിറ്റത്തെ ഒരു തവണ ഉണ്ടക്കി കൊടുത്ത കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടില്ലന്ന പറി നമ്മള് വിചാരിക്ക എന്നാ കൊറച്ച് കഴിക്കട്ടെ ആ എങ്ങനെങ്കിലും ഭക്ഷണം കഴിക്കൻ ഭയങ്കര പുറകിലാണേ
ആ അതെ ഈ ഒരു ഒരു ഒരു പഴം കഴിച്ചാൽ മതി സംഭവം അത്രേന്നെ ഉള്ളൂ നമുക്കത് കഴിച്ചാൽ മതി പറ്റ പക്ഷെ ഇവിടെ അങ്ങനെല്ല ഒരു പയം കയിച്ച എന്തപ്പോ കഴിച്ചത് ഒരു പഴല്ലേ കഴിച്ച പൊട്ടി എന്തൊക്കെണ്ടടുത്ത്ന്തോ
ആഹ അതെ അതെ അവർക്ക് ഇപ്പ നമ്മളെ
ഹെൽത്തി ഹെൽത്ത് ഭയങ്കരമായിട്ട് നോക്കണം
ആഹ ആഹ അത് നല്ലോണ്ണം വയറ് നിറയെ കഴിക്കണം എന്നുള്ളരു
അല്ല ഇല്ല ശരിക്കും നമുക്ക് നും അങ്ങന അല്ലോ നമുക്ക്നിയ തിന്നണം തോന്നിയപ്പോ സ്റ്റോപ്പ് ചെയ്യ അങ്ങനെയാണ് നമ്മ ശരിക്കും നമ്മള് ഭക്ഷണം കഴിക്കണ്ടുന്നത് അവക്ക് ഇനിയ നല്ല ടേസ്റ്റ് ഉണ്ട് അവൾക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ കഴിക്കണംവിശപ്പ് ശക്കുന്നുണ്ട് ന്ന് തോന്നിക്കഴിഞ്ഞ അപ്പ സ്റ്റോപ്പ് ചെയ്യാം നാലിലൊരു ഭാഗോ മൂന്നിലൊരു ഭാഗോ അങ്ങനല്ലേ നമ്മ കഴിക്കാ ക്കാൻ പടുള്ളൂ ഒരു ഭാഗം ആഹ ഒരു ഭാഗം കുറച്ച കഴിക്കും പിന്നെ ഒരു ഭാഗം വെള്ളത്തിലിട്ട് കൊടുക്ക ഒരു ഭാഗം കലി
ആഹ ആഹ് അതെ ആഹ് ആഹ
ഇഷപ്പെട്ട ഞാൻ വാങ്ങണണ്ട്
നമ്മള് വയറ് നിറയ കഴിക്ക ഞാന ആ ടൈപ്പ് ഞാന ഇപ്പ ആ ടൈപ്പ ആണ് രണ്ട് ഡെലിവറി കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെയായി അല്ല ആ ഡെലിവറികഴിഞ്ഞെന്ന് പറഞ്ഞാല് ചെറിയ കുട്ടിക്ക് ഒന്നര വയസ്സ്
ആഹ് ഓക്കെ എന്ത് കുഞ്ഞാ
ആകുട്ടി രണ്ട
ആഹ ആണോ ഓ ഉറങ്ങയിരിക്കൂല്ലേ മഴയത്ത്
ഇല്ല മഴ ഇല്ല ഇവിടെ ചൂടാണ് ഇനിപ്പോ ഇങ്ങനെയന്ന്റിയോ ചെറിയ ആള് എന്താ അവൻ നല്ല പെരുമഴ പെയ്യയാണെങ്കിലും ഇവ നിന്ന് വിയർക്കണ്ടാകും ഭയര-
ആഹ് ചൂട് ഇവിടെ ഉണ്ട് ഇവിടെ പുറത്ത് മഴ കഴിഞ്ഞിട്ട് ചൂട്ന്നെ
അല്ല അങ്ങനെയല്ല ഇവനക്ക് ഇവന്റെ ബോഡി അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ തണുക്കുകയാണെങ്കിലും- ചെറിയ ആൾക്ക നിന്ന് വിയർക്കലുണ്ടാവും ആ ഭയങ്കര ചൂടാവ-
ഡോക്ടർ കാണിച്ചില്ല അപ്പൊ
ഡോക്ടർ കാണിച്ചില്ല ഞാൻ പിന്നെ നന്നായിട്ട് ഈ ഫ്രൂട്ട്സ് തണുപ്പള്ള- പശുംപാലും ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ വെള്ളംന്നായിട്ട് കൊടുക്കും അങ്ങനെ കൊടുക്കും ഭയങ്കര ചൂടാവനെ പിന്നെ ഇവിടെ മഴ ഇല്ല മഴല്ലന്ന് പറഞ്ഞ - മഴ ഇല്ല എല്ലാവുംങ്ങനെ അവിടെയക്കെ മഴയണെന്ന പറയുന്നതൊക്കെ പക്ഷെ ഞങ്ങളവിടക്ക ഒരു നാലല് ദിവസം മുന്നേ നന്നായിട്ട് പെയ്തുട്ടോ നല്ല വെള്ളമുള്ള നല്ല മഴ
മുണ്ടായിരുന്നു ചെറിയ ചാറൽ- കുറച്ചു ഒന്ന് നേരെ വെളുക്കുമ്പോ വെളുക്കുപോൾ അല്ല, പുലർച്ചെ സമയത്ത് നല്ല മഴയാണ് മുറ്റത്തിറങ്ങുമ്പോ നിറച്ച് വെള്ളമാണ് ഒഴി പോകൻ സ്ഥലം കുറവാണ് എന്നാലും ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഈ ചളിവ വെള്ളം അങ്ങനെ കെട്ടിക്കിടുക്കുന്നുണ്ട് ചില സ്ഥലത്ത് തെളിഞ്ഞ വെള്ളം ഉണ്ട് എന്റെ ചെറിയ മകൻ ബെഡിലും മൂത്ര ഒഴിച്ചിട്ട് സുഖയിട്ട് ഫാനും ഇട്ട് കിടന്ന് ഉറങ്ങാണ്
ആഹ എന്റെ വലിയ- മോന് ചെറിയ മോനല്ല വലിയ മോൻ മൂത്രം ഒഴിക്കുവൊന്നുംല്ല പക്ഷെ എന്താന്നറിയില് ഞാൻ ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റി കഴുകിയിടുന്ന അന്ന് ഇവരെ- എന്തെങ്കിലും ചെയ്യും എന്നിട്ട് ഞാൻ പിറ്റത്തെ ദിവസം ഞാൻ വീണ്ടും- ഒന്നങ്കും ഛർദ്ദിക്ക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തങ്കലും വെച്ച് തേയ്ക്കുക
ഇന്നലെ ഇപ്പോ ഇന്നലെ യൂറിയൻ പാസ്സ് ചെയ്തി- ഇന്നലെ ബെ്ഷീറ്റ് ഒക്കെ കഴുകി ഉണക്കി നല്ല വെയിലുണ്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു അങ്ങനെ പൊതപ്പൊക്കെ ബ്ലാങ്കറ്റ് ഉണങ്ങി കിട്ടാൻ പണിയല്ലേ പക്ഷെ അതൊക്കെ ഇന്നലെ വേഗം ഉണങ്ങി സെറ്റ് ആയി ഇന്നപ്പോ അതാ പിന്നെ മൂത്ര ഒഴിച്ചിക്കണ് പറഞ്ഞിണ്ട് ചുരല് ഇങ്ങനെ അടിയിൽ വെച്ചിട്ടുണ്ട് എനക്ക് എപ്പം മൂത്രൊഴിക്കാ- തോന്നണംന്ന് പറഞ്ഞ അപ്പൊ ഉമ്മച്ചിയെ വിളിക്കാം ഞാൻ വരൂലേക്കും പക്ഷെ എന്താ ചെയ്യാ നല്ല മഴല്ല നമുക്ക് വരെ എനിക്ക് - ഒക്കെ ഒരു സത്യത്തിൽന്നലെ മൂത്രയിക്കാ വന്നിട്ട്ഞാന് മടിക്കാരണ കിടന്നുറങ്ങി അപ്പ അവന്റെ കാര്യം പറയേണ്ടല്ലോ
ആഹ പക്ഷെ അവന് മൂത്ര- കഴിക്കാറില്ല ആ ആ എന്താ അറിയില്ല മിനിഞ്ഞാന്ന് ആ മിനിഞ്ഞാന്നന്നെ
ഉം ഒരു ദിവസം മൂത്രൊഴിച്ചപ്പോ ഞാൻ പറഞ്ഞു ചൂടുവെള്ളം തരാം നല്ല തണവല്ലെ ചൂടുവെള്ളം തര- ടെൻഷനാവണ്ട മൂത്ര- പിറ്റേ ദിവസം മൂത്രോയിച്ചില്ല അപ്പൊ ഞാൻ പച്ചവെള്ളം കൊണ്ട് കുളിപ്പിച്ചുകൊടുത്ത് അപ്പൊ എന്നോട് ചോദിക്കാ മൂത്ര ഒഴിച്ചാലാണോ ഉമ്മച്ചി ചൂടുവെള്ളം തരാലേ ഇപ്പൊ ഓക്കേ കെടന്ന് - പിറ്റത്തദിവസം മൂത്രഴിച്ചിട്ട് വന്നിട്ട് പറയണ് മ്മച്ചിയെ മൂത്രഴിച്ചിണട്ടാ ചൂടുവെള്ളടുത്തോ അപ്പൊ അവന്റെ മനസ്സിൽ അങ്ങനെ കേറിട്ടാവും ചിലപ്പോ മൂത്ര ച ചൂടുവെള്ളം കിട്ടും എന്നൊരു തോന്നൽ തോന്നിട്ടുണ്ടാവും, ഞാന് നല്ല തണവല്ലെ ഇപ്പ തലക്കൂടൊക്കെ വെള്ളംഒഴിക്കുമ്പോ അത് പ്രശ്നാവണ്ടാന്ന് വെച്ചിട്ട് ഉ
നമ്മൾ അതിന് എന്തെന്നറിയോ എന്താ പറയാ കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല ഇപ്പൾ കുറച്ച് ദിവസമായിട്ട് അപ്പൊ ഒരു പ്രശ്നം എല്ലാവരും അസുഖമൊന്നുമല്ല ല്ല അങ്ങനെ പറഞ്
ആ അത് പറയൊന്നും വേണ്ട മനസ്സില് തോന്നിയാൽ മതീലെ
അതെല്ലാവരും പറയുന്നത് പ്പൊ സമാധാനമായി ഇപ്പോ കുറച്ച് ദിവസമായിട്ട് വലിയ കുഴപ്പമില്ലാ അ
ആ നമ്മളത് അങ്ങനെ ചിന്തിക്കാതിരുന്നാ മതി അങ്ങനെ ചിന്തിക്കാതിരുന്നാ പ്രശ്നല്ല, കാരണം
പക്ഷെ നമ്മൾ അത അങ്ങനെ ഒരു
അല്ലടോ അതങ്ങനെ നമ്മളങ്ങനെ ചിന്തിക്കുന്ന കാരണം നമ്മൾ അങ്ങനൊരു മൈന്റേ കൊടുക്കേണ്ട, കാരണം അസുഖങ്ങളാണ് എപ്പവേണേലും വരാ പ്രസവിച്ചു ച്ച ബേബി മുതൽ പ്രായമായ ആൾക്കാർക്ക് വരെ വരാല്ലേ ഒരു അസുഖത്തിന് അങ്ങനെ സമയമൊന്നുമല്ല
ആ ആഹ ഒൻ ഒൻപത് മിനിറ്റ് ആയിട്ടോ
ഒമ്പത് മിനിറ്റ് അല്ലെ ആയിട്ടുള്ളൂ പ
ആ അല്ല എന്തായും ശ്രദ്ധിച്ചന്നറിയ ചെലപ്പോ ഇനി പന്ത്രണ്ടായാല്
എന്താ പിന്നെ കയറൂലത്ര പന്ത്രണ്ടായാൽ പിന്നെ അത് പന്ത്രണ്ടായാല് ഒ ട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആയാലും
ആഹ പറയിലാട്ടോ ഞാൻ ഏതായാലും കുറച്ചുസയിട്ടുള്ളു യൂസ് ചെയ്യല് തുടങ്ങിട്ട് ആ പിന്നെ ഞാന് സെറ്റ് വെച്ചിറ്റില്ല അതാ മഴ കാരണ ക്ലിയറാവണില്ല പ്പൊ ചെവീടടുത്ത് വചേക്ക ഓ കെ ആയികഴിഞ്ഞ നിങ്ങള് കട്ട് ചെയ്തോള്ളൂ ട്ടാ
ആഹ ആഹ ഓക്കെ ആഹ ശെരി ആ പിന്നെ
പിന്നെ എന്താ കുഴപ്പല്ല ഉപ്പതാ വന്നു കുട്ടിനെ കൊണ്ടാക്കിട്ട് വന്നു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുത്തത്
അത് ശെരി ഓട്ടോലാ കൊണ്ടാക്ക
ആഹ രാവിലെ പോകുമ്പോ ഓട്ടോല് കൊണ്ടാക്കി കൊടുക്കും നമുക്ക് വണ്ടിണ്ട് നല്ല മഴ എപ്പോയെങ്കിലും എങ്ങനാലും അവൾക്ക് ഭയങ്കര മടിയ നടന്നു വരാൻ, ഞാൻ പറയും കുട്ടികളകൂടെ നടന്നുവരാൻ, ഞാനൊക്കെ ചെറുപ്പ പ്പത്തില് ഫുള്ള് നടന്ന് ന്നെ ആരും വിളിക്കാനും വരില്ല കൊണ്ടാക്കാനും വരില്ല. അങ്ങനെ ആരെതാലൊക്കെ പൈസ കിട്ടി കഴിഞ്ഞ മുട്ടായൊക്കെ വേടിച്ചിട്ട് അങ്ങനെ തിന്നിട്ട് വരും അ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ തായി കഴിഞ്ഞാ ഇതൊന്നും എക്സ്പീരിയൻ ചെയ്യാൻപറ്റില്ലല്ലോ.
ആഹ ആ ന്നാ ശരിട്ടോ
ശരി ശരി ശരി